ഹലോ അതെ താങ്കൾ പറയൂ നല്ല വർത്താനം എന്താപ്പല്ലെ അവസ്ഥ മഴേണ് ഐലിന്റെ വ്യാഴായ്ച്ചെക്കായ്യിട്ട് പ്രത്യേകിച്ച് പരിപാടില്ല വെർതെങ്ങനെ ചടഞ്ഞി ചടച്ചിരിക്കാണ്. ഇവടെ പുതിയൊര് ഹൈലൈറ്റ് മാള് വന്നിട്ട്ണ്ട് പയേ ഐല് പോണം ന്നൊക്കെണ്ട് ഇപ്പോ മൊത്തത്തില്‌വടെ റോഡൊക്കെ ഹേ തെരക്കൊക്കെ കൂടീട്ട്ണ്ട് പുതിയ ഹൈലൈറ്റ് മാൾ വന്ന കാരണത്താലേയ്
ആഹ് അതങ്ങനെ തന്നെ എല്ലാട്ത്തും ഈ പുതിയൊര് ബിൽഡിങ് വരുമ്പോ അവടെ സ്വാഭാവമായിട്ടും അ വരുമ്പോള്ള ഒര് ഇതുണ്ടാവുമല്ലോ ആ തെരക്ക് പിന്നെ എല്ലാർക്കും കാണാന്ള്ളൊര് ആകാംഷയും അതൊക്കെ ഒണ്ടാകുമ്പോ കൂടുതൽ ആൾക്കാര് ഐലേക്ക് വരും കൊത്തുകയും അപ്പോ സ്വഭാവികമായിട്ട് ബ്ലോക്ക് ണ്ടാവും കൊറച്ച് കൈയിഞ്ഞാല് ഇങ്ങനൊരു നോർമൽ ഭാഗായി മാറും ഇത് നോർമൽ ഭാഗായിരിക്കും. അല്ലെങ്കി സാദാമാരിതന്നെ എന്തേയും തെരക്കൊക്കെ മാറുന്ന്ള്ളതാണ്.
ഞാനാലോയിക്ക്ണതെന്താറിയോ ഇപ്പ ചെമ്മാട് പ്രദേശത്ത് എ ധാ ധാരാളം കടകള്ണ്ട് ഈ ഒര് ഇതിലാണ് ഇപ്പോ ഹൈലേറ്റ് മാളിന്റെ പ്രസക്തി ഇപ്പ എന്താന്ന്ള്ളതാണ് ഇപ്പൊ ഗെയിം സ്റ്റേഷനാ ണെങ്കിപ്പൊ ഈ ചെമ്മാട് ഗെയിം സ്റ്റേഷന്റെ കടകള്ണ്ട്. പിന്നെ സൂപ്പർ മാർക്കറ്റുകള് കൊറേണ്ട്. ഇപ്പൊ ഈ ഒരു ചെമ്മാട് പോലത്തെ ഒര് ചെറിയൊരു ഗ്രാമത്തില് അല്ലെങ്കിൽ ചെറിയൊരു ടൗണില് ഒരു ഹൈലൈറ്റ് മാളിന്റെ പ്രസക്തി മാള് ന്ന്ള്ളൊരു ഏ കൺസെപ്റ്റിനുള്ള പ്രസക്തി എന്താണ്പ്പോ?
അത് ഇന്റോര് അഭിപ്രായത്തില് അതവാഇത്പ്പോ ചെമ്മാട് എന്നുള്ളൊര് സ്ഥല എന്താ ആ ഒര് സ്ഥലത്ത് മാത്രം കേന്ദ്രീകരിച്ചിട്ട്ള്ളതല്ല അപ്പോൾ നമ്മൾ മലപ്പൊറത്ത് പ്പൊറത്ത് നോക്ക്യാല് ഇ ഇത്തരത്തിലൊരു മാളിൻ്റെ അഭാവം നന്നായിട്ട് കാണാ അത്തരത്തില് ഇപ്പോൾ നമ്മത് ചി കോഴിക്കോടൊക്കെ നോക്കാണെങ്കില് കോഴിക്കോട് അങ്ങാടിത്തന്നെ ലുലു മാള്ണ്ട്, ഹൈലൈറ്റ് മാള്ണ്ട് ഫോറം മാള്ണ്ട്, നന്ദിലത്ത് മാള്ണ്ട്, അങ്ങനെ ഗോകുലം മാള്ണ്ട് അങ്ങനെ ഒര്പാട് മാളുകൾ അവടെത്തന്നെണ്ട് അപ്പോ ഇതൊക്കെ കൊണ്ടൊക്കെവ്ടെ എന്ത്‌ ചെയ്ണ്ട് അവിടയേക് ആൾക്കാരെ അട്രാക്ട് ചെയ്യാന്ന്ള്ള മെയിൻ ലക്ഷ്യാണ് പിന്നെ എന്ത് ഇതുപോലത്തെരു ഹൈപ്പർ മാർക്കറ്റ് ഒക്കെ തുടങ്ങുമ്പോ സ്വകായിട്ടും ഈ ഞമ്മളിപ്പോ എന്ത അങ്ങാടി പോയിക്കാണ്ട് ഒരു അഞ്ച് കടെ കേറൂന്നേന് പകരം ആ എല്ലാരും ശ്രമിക്ക എന്താണ് ഒരറ്റ കടയുന്നെന്ത് ഇപ്പൊ ഈ സൂപ്പർമാർക്കറ്റുകളൊക്കെ ചെയ്യുന്നത് സാ സെയിം സാധനം തന്നെ അപ്പോ എല്ലും കൂടി ഒറ്റ സ്ഥലത്തുന്ന് വാങ്ങാൻ പ റ്റന്ന്ള്ളത് ന്താണ് നമുക്കൊരുപകാരണ്. പിന്നെ ങ്ങനെ പാർക്കിങ്ങും ഇതൊക്കെ പിന്നെ ഒരു മാളുന്ന്ള്ളത് ഇപ്പോ നമ്മള് ഈ കേരളീയ ജനങ്ങൾക്ക് എന്താണ് ഒരൂ ഒരു ടൂറിസം സ്പോട്ട് മാതിരിയാണ് ഏഹ് അവ്ടെ പോയി സാധനം വാങ്ങിയിട്ടില്ലെങ്കിലും അവിടെ പോയി കറങ്ങ അവിടെ ഇങ്ങനെ ഇങ്ങനെ നടക്കാ എന്നുള്ളരു ഭാഗായി മാറിരിക്ണ്.
ശരിയാണ് ശരിയാണ് മാത്ര മാത്രല്ല ഇപ്പൊ ഒര് ആ പഞ്ചായത്തിന് എത്രത്തോളം വാടക കിട്ടുംന്ന് നിങ്ങളോന്ന് ആലോയിച്ചുക്കു. ഇപ്പോ പഞ്ചായത്തിന്റെ വരുമാന സ്രോതസ്സിൽ വലുതും വലിയൊരു സാധനമാണ് ആ പഞ്ചായത്തിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളും അതിൽന്നുള്ള അതിനുള്ള വാടകളും ഈ വാടകളും വലിയൊരു ഭാഗം നമുക്ക് ഇ ഇതിലൂടെ കിട്ടുകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വലിയ കാര്യമാണല്ലോ അപ്പൊ മാൾ വരികയാണെങ്കിൽ തന്നെ മാളിന്റെ സൈസും വലിപ്പൊക്കെ വെച്ചു നോക്കണ സമയത്ത് അതിന് അത്രയും വലുപ്പം വരും
ആഹ് അതെ അതെ അങ്ങനെ ഒരു ഇതുണ്ട് അത് നമ്മള് ആ പിന്നെ ന്താണ് ഈ നമ്മളിപ്പോയി ഇപ്പൊ ഈ ചെമ്മാട് എന്നുള്ളരു ചെറിയൊരു പ്രദേശത്ത് ഈ ഹൈറ്റൽമ്മാട് വന്നതോട് കൂടെ പല സ്ഥലങ്ങൾക്കും ഈ ചെമ്മാടിന്റെ ഒരു പ്രസക്തി വലുതായി അത് ഈ പ്രപ്പ എന്റെ ഒരു എന്തേ ഫേമസ്നെസ്സ് കൂടിന്നുള്ളണ് അങ്ങനെയൊക്കെ ഒരുപാട് അഡവ ഉണ്ട് എന്നുള്ളതാണ് ഇങ്ങനെ ഒരു സ്ഥാപനം വരുമ്പോ
ശരിയാണ്. മാത്രല്ല ഇപ്പോ ആളുകളൊക്കെ ചെമ്മാട് എന്നുള്ളൊരു പ്രദേശത്തേക്ക് ഒഴുകിയെത്താൻ തുടങ്ങാണ് ആ ഒരു ഭാഗത്തുള്ള പെട്രോൾ പമ്പിൽ നിന്ന് ആൾകവരാ എണ്ണടിക്കാൻ തുടങ്ങാണ്. ആ ഭാഗത്തുള്ള ചെറിയ ചെറിയ കടകള് ആൾക്കാര് തിരിച്ചു പോകുന്ന സമയത്ത് ചായ കുടിക്കാൻ ഇറങ്ങാണ് അപ്പൊ ഒരു മാള് വന്ന് കഴിഞ്ഞാ അത് എന്റെ അഭിപ്രായത്തില് ഒരു നാടിന് തന്നെ ലാഭം അല്ലെങ്കിൽ അവിടെയുള്ള ഒരു ആ പ്രദേശത്തെ ഒരു സാമ്പത്തിക ഇടപാടുള്ള ആ പ്രദേശത്ത് ഒരു ജി ഡി പി എടുത്ത് നോക്കാണെങ്കിൽ വലിയ ഉയർച്ചയാണ് ആ ഭാഗത്തേക്ക് വരുന്നത് അല്ലെ? അപ്പൊ നമ്മള് സത്യത്തില് മാള് എന്നുള്ളത് എന്ത് ആ മുമ്പത്തുള്ള ആളുകൾ മാള് വിടണം മാളുമായിട്ട് മുമ്പോട്ട് പോണം അപ്പഴേ നമ്മള് ബാക്കിയുള്ളവർക്കും അയിന്റെ ഉപകാരം കിട്ടൊള്ളൂ അല്ലെ?
ഉം അതെ അതെ ഞാനും പലപ്പോഴും ഇങ്ങനെ ആലോചിക്കലണ്ട് ഇപ്പോ ഇപ്പോ പ്പോ കോഴിക്കോടൊക്കെ മാളുകളിൽ പോകുമ്പോ അവിടെ ഒരുപാട് ഷോപ്പുകളുണ്ടാവും അഥവാ ഒരൊറ്റ ഫ്ലോറിൽ തന്നെ ഒരൊറ്റ നിലയിൽ തന്നെ എന്തുണ്ടാവും ഏഹ് അടിടാസ്ന്റെ ഒരു ഷോപ്പുണ്ടാവും നൈക്കിൻ്റെ ഒരു ഷോപ്പുണ്ടാവും. പ്യൂമെൻ്റെ ഒരു ഷോപ്പുണ്ടാവും ഇതൊക്കെന്താണ് ഡ്രസ്സിൻന്റെ ഷോപ്പുകളാണ് അപ്പോ ഈ ഒരൊറ്റ സ്ഥലത്ത് തന്നെ ഇതെല്ലും കൂടി വച്ചിട്ട് ഓ ക്ക് എങ്ങനെ ലാഭം ഉണ്ടാ സംചയാണ്
അഥവാ അതിനൊരു വാടകന്നറിയുമ്പോ എങ്ങനൊയാലും നല്ലൊരു എമൗണ്ട് വാടക ണ്ടാവും നല്ലൊരു സംഖ്യ എവിടെ വാടകമായിട്ട് ണ്ടാവും ഓൾക്ക് ആ ഒരു വാടകേ ഓവർക്കം ചെയ്യാനുള്ള എനക്ക് ഇവിടെ കച്ചവടം നടന്നാലല്ലേ അവിടെ ലാഭകരായിട്ട് പോവുള്ളൂ. ഞാൻ പലപ്പോഴും ആലോചിക്ണ സാനാണ്.
ഉം പക്ഷെ ഈ കോഴിക്കോടൊക്കെ ഹൈലൈറ്റ് ബിസിനസ് പാർക്ക് എന്നുള്ളൊരു കൺസെപ്റ്റ്ണ്ട് അതായത്. ഇപ്പ ഞാനൊരു ബിസിനസ്സ് തുടങ്ങി ആ ബിസിനസ്സില് എത്രത്തോളം ബ്രാൻഡ് ആവണം എന്നുണ്ടെങ്കില് എനിക്ക് കോഴിക്കോട് ഹൈലറ്റ് മാള് ബിസിനസ് പാർക്കിൽ എന്റെ ബിസി സിന് ഒരു ഔട്ട്ലറ്റ് ഉണ്ടാവും അല്ലെങ്കി എന്റെ ബിസിനസിന്റെ ഓഫിസ് അവിടെയന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ബ്രാഡിങ് ആയി. ഇപ്പൊ ഒരു കാറ് നമ്മൾ റോൾസ് റോയ്സ് വാങ്ങുന്ന സമയത്ത് റോസ് റോയ്സിനെക്കാൾലോം ലക്ഷോറിയസ് ആയിട്ട് നടക്കാം സൗകര്യങ്ങളുള്ള ചെലപ്പം ആ കുറച്ച് റേറ്റ് കൊറഞ്ഞാല് ആ ബെൻ അല്ലെങ്കില് മേഴ്സിഡിസിലോ അല്ലെങ്കി ബി എം ഡബ്ളീലൊക്കെ നമക്ക് ലഭിക്കും. പക്ഷേ നമ്മള് റോൾസ് റോയ്സ് പോകില് അതിന്റെ ആ ലക്ഷ്വറീസും ബ്രാൻഡിങ് വേല്ല്യൂവാണ്.
അതെ അതെ
അല്ലെ അപ്പൊ അപ്പൊ ആളികളാ എന്തെയ്യും. മാളിന്നിള്ളൊര് കൺസെപ്റ്റിലേക്ക് പോകുന്ന സ് സമയത്ത് അവര് ആ ബ്രാൻഡ് വല്യൂവാ നോക്കിണ് ഇപ്പൊ പ്യൂമക്ക് ഇതിനുള്ളില് ഒരു ബ്രാഞ്ചിണ്ടാവും. അവര്ക്ക് വേറെ പല ബ്രാഞ്ച് കൂടെ ലാഭം കിട്ടും ഇവെടേന് ഒരു കച്ചോടം നടന്നിട്ടില്ല. നഷ്ടണെങ്കിലും അവർക്ക് അപ്പുറത്തെ ലാഭാണ് ഈ നഷ്ടം നികത്തം രൂപത്തിള്ള ലാ ലാഭം അപ്പർത്തുണ്ട്
അതെ അതെ അത് നല്ലൊരു ഇതാണ്ക്ക്. ഞാനിതൊരെ ആലൊയ്ക്കാത്തരു സാധനേണത്
മ്മ് ശരിയ
മൊത്തത്തില് അങ്ങനെന്നെ ന്തിനാണ് ഇപ്പോ ഇതിന് മെയിനായിട്ട് മാള്കളക്കൊണ്ട് ലാഭം എന്ന് പറയുന്നത്
ഉം
പിന്നെപ്പോ നമ്മള് ഹൈലൈറ്റ് ചെ്മാട്ട്ള്ളെ പറ്റി പറയ്മ്പോ നമ്മളിപ്പോ ഒരു അയ്ന്റെ പാർക്കിംഗ് സിസ്റ്റക്കെ ഒരു പുതിയ ടെക്നോളജി മൽപ്പൊർത്താദ്യായാട്ടാണ് അത്തരത്തിലൊരു ടവർ പാർക്കിങ് വരുന്നത്. ഇങ്ങനെ അട്ടിക്കിടാന്നിള്ളത്. എന്നാലും അതിപ്പോയി ഇപ്പോ ഫസ്റ്റികത്തെ രണ്ട് ദിവസങ്ങൾലൊക്കെ ഈ ഫസ് അതൊരു ആയ്ചൊ ആയാ തായിരിക്കും ആട്ത്തെ പാർട്ടീസിസ്റ്റൊക്കെ ഭയ്ങ്കര അത്രത്തോളം എന്തേ പര്യാപ്തതായിരുന്നില്ല. പലരും പൊറത്തൊക്കൊ പ്രാ പാർക്കെതാണ്ട് പിന്ന അങ്ങോട്ട് നടന്ന വരണ്ട അവസ്ഥ്യൊക്കെ ഇണ്ടായിട്ടുണ്ട് പിന്നെ അതേപോലെ ഓലേൻ്റെ സർവീസക്കെ തൊടങ്ങീന്നൊരു ചെറിയെ മിനി ബസ് പോൽത്തെ സാനങ്ങളൊക്കെ വെച്ചാണ്ട് ബാക്കിള്ളോട്ത്ത് പാർക്കെയ്താണ്ട് ആൾക്കാരെങ്ങട്ടെത്തിക്കന്നിള്ളെ ആൾക്കൊക്കാം
ആഹ് അതെ അവരിക്ക് കച്ചോടം കിട്ടുവേണം അവര് പരിമിതമായ പാർക്കിങ് സൗകര്യ കാര്യങ്ങൾ ഓൾക്ക് കൃത്യമായ രീതീല് ഉപയോഗപ്പെടുതേം വേണം. അപ്പോ ഇതുന്നെ ഓള് മറുവെന്നാ അവര് മനസിലാക്കീട്ടിണ്ടാവും.
അതെ അതെ ഇപ്പൊ ഭയ്ങ്കര ഇതിനെകൊണ്ട് ഒരു ബുദ്ധിമുട്ട് വന്നതിപ്പൊ ഇൻക്ക് ഞാൻ ഇങ്ങനെ നോക്ക്യേപ്പോ നമ്മുടെ താലൂക്ക് ആശുപത്രി തിരൂങ്ങാടി താലൂക്ക് ആശുപത്രിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. അഥവാ ഓരോ മണിക്കൂറിലും അവിടെ ഒരു അർജന്റ് കേസ്സയിക്കാണ്ട് അമ്മൾ ആംബുലൻസ് പോണത് കാണാ. ബൈക് ആ അത് ഭയ്ങ്കര ഈ ഒരു ഈ ട്രാഫിക്ക് ഇന്നിള്ളതായിക് ഭയ്ങ്കര ബുദ്ധിമുട്ടായിരിക്കും.
ഉം ശരിയാണ് താങ്കൾ പർണേ
നോക്കുമ്പ ഈ ഞായർ ശനി അതത് ഈ ആഴ്ചയുടെ അവസാൻത്തെ ദിവസങ്ങൾലാണ് എന്തെയ്യേണ്ടേ ഈ തെരക്ക് കാണിന്നത് ബാക്കിള്ള ദിവസങ്ങൾലൊക്കെ ഭയ്ങ്ക്ര നോർമലായിട്ടെന്നെ പോന്നണ്ട്
ഉം അതെ അതെ ഇതിനൊക്കെ ഇപ്പൊ ഇ സാമൂഹ്യ ശാസ്ത്രത്തിൽ ഒരു കൺസെപ്റ്റ് പറയണ്ട് സോഷ്യൽ ഏ പ്രൊഡക്റ്റ് ഫെറ്റിഷിസം എന്നള്ള സംഭവം. അതായത് ഓരോരുത്തരും ഈ പ്രൊഡക്റ്റ് വാങ്ങുന്നത് അവര് ഉപയോഗിച്ച ഇന്നുള്ളേന് അപ്പുത്തായിട്ട് ഏ ബ്രാൻഡ് വാല്യൂന്നിള്ള നെലക്കാണ്. ഇപ്പൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാലിപ്പോ ഞാന് ചെയ്ത ഈ പ്രൊഡക്റ്റിനും വേറെ പ്രൊഡക്റ്റിൻ്റിം എല്ലാ പ്രൊഡക്ടിന്റിം വില നിർണ്ണയിക്കുന്നത് അതിന്റെ ബാക്കിൽ എത്രത്തോളം അധ്വാനം ഉണ്ടായിട്ടുള്ളതാണ്. രണ്ടിനും ചെലപ്പം ഒരേ അധ്വാനമായിരിക്കും പക്ഷെ ആളുകളിപ്പം അലൻസോളിയുടെ ഡ്രസ്സ് ഒരു നോർമൽ ഡ്രസ്സ് ധരിക്കുന്ന സ്ഥാനത്ത് ആലൻസോള്ളി അല്ലെങ്കിൽ എൽ പിയുടെക്കെ ഡ്രസ്സ് ധരിക്കാന്. അവര്ക്ക് അവരവിടെ ആ ഏ വസ്തുവിന് മാത് ത്രാണ് അവര് നോക്കുന്നില്ല. ഇത് ഇട്ടയ്ഞ്ഞാല് ഇൻക്ക് സമൂഹത്തിൽ പ്രസ്റ്റീജും പ്രൈഡും കിട്ടുന്നിള്ളൊര് സംഭവം. അപ്പൊ ഇത്തരത്തിലുള്ളൊരു കൺസ്യൂമറിസം വർദ്ധിപ്പിക്കുന്ന ഉപഭോക്തർ ഏ സംസ്കാരം വഴിതെറ്റിക്കുന്ന തീ തരത്തിലിള്ള കൺസെപ്റ്റളോട് ഞാൻ പൂർണ്ണായ്ട്ടും എതിർക്കാണ്. അല്ലെ?
അതെ അതെ ഞാനും അങ്ങനെ തന്നെയാണ് അഥവാ ഇപ്പോ ഞമ്മള് ചില ഇത് പ്പ ഫോണുകളിലിത് ഐഫോൺ എന്ന് പറയല്ലോ? അതൊക്കെ എന്താണ് വളരെ ഫീച്ചറുകൾക്കും അതിന്റെ പ്രത്യേകതകളൊക്കെ നോക്ക നോക്കു ആണെങ്കില് ബാക്കിയുള്ള ആൻഡ്രോയിഡ് ഫോണുകളെക്കാൾ വളരെ മോശം ഫീച്ചറുകളൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടോ അതിൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസ് പോലും ഒന്നര ലക്ഷത്തിന് അപ്പുറത്തേകൊക്കെമാറാണ്. അഥവാ എന്താ അതൊ വെറുമൊരുബ്രാൻഡിങ് അതായത് ഒരു ക്യാമറക്ക് മാണ്ടി നമ്മള് ക്യാമറ ഫോണന് മാണ്ടിയാ അതിന് ഒരു ബാറ്റ കപ്പാസിറ്റി അരും പ്രൊവൈഡ് ചെയ്യുന്നില്ല അതുപോലെ തന്നെ നല്ലൊരു ഡിസ്പ്ലേ നല്ലൊരു ഗെയിമിംഗ് പെർഫോമൻസ് അതൊന്നും അവെയേ ബ്രോ എന്തു ചെയ്യുന്നില്ല പ്രൊവയിഡ്ചെയ്യുന്നില്ല. പിന്നെ വെറു ഒരു ബ്രാൻഡിങ് വാല്യൂ എന്ന ഒറ്റ പേരിലാണ് അവർ ഈ ഇത്രയും ലക്ഷങ്ങൾ ആ വെലക്ക് ഗൈഡ് ആക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇപ്പ ഈ നമ്മള്ഈ കോഫ് ഫീല് ഞമ്മള ഇതു പറയല്ലോ സ്റ്റാർ ബ്ലക്സ് സാധാ ഒരു കോഫി ഒരു മുന്നൂറ് രൂപക്കൊക്കെ നമ്മളൊരു കോഫി കുടിക്കന്ന് പറഞ്ഞാല് അതൊക്കെ വെറും ആ ബ്രാൻഡ് വല്യു നോക്കിട്ട് മാത്രമാണ്.
ഉം. ശരിയാണ് മാ മാത്രമല്ല അതില് വേറെ പ്രധാനപ്പെട്ട സംഭവം ന്ന് വെച്ചാല് ഇപ്പൊ ഇപ്പൊ നമ്മടെ സമൂഹത്തിലുള്ള മാമൂലികളായിട്ട് രൂപപ്പെടുന്നതാണ് ഇപ്പൊ നിക്കാഹിന്റെ സമയത്ത് പരസ്പരം ഒരു നിശ്ചയം നടത്തുന്ന സമയത്ത് കല്യാണ നിശ്ചയത്തിന്റെ സമയത്ത് ഐഫോൺ കൊടുത്തിട്ടില്ലെങ്കില് അത് പലപ്പോഴും ഡൈവേഴ്സിയിലേക്ക് അല്ലെങ്കിൽ വിവാഹം മോചനങ്ങളിലേക്ക് നയിക്കുന്ന ഒരു അവസ്ഥ നമ്മള് കാണുന്ന അവസ്ഥ ഇത്തരത്തിലേക്ക് സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൂടെയും കാണുന്നത് തന്റെ ജീവിതത്തിൽ നടക്കണംന്ന് വളരെ അതിയായി ആഗ്രഹിക്കുന്ന ആള് ഉള്ളൊരു കാലഘട്ടത്തിലൂടെ പോവുകയാണ്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ ഞമ്മക്ക് മുമ്പോട്ട് പോകാൻ ഒരിക്കലും സാധിക്കൂല്ല.
അതെ അതെ നമ്മളൊക്കെ ഇപ്പ മൊത്തത്തില് ബാക്കിയുള്ളവരെ നോക്കാണ്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പോ അപ്പുറത്തെ ആൾക്ക് എന്ത് കിട്ടി ഇപ്പോ ഇൻസ്റ്റഗ്രാമിലെ ലൊക്കെ ഉള്ള പ്രശ് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എന്താണ് അതില് നമ്മൾ എല്ലാവരാണെങ്കിലും അതിൽ നമ്മുടെ ഏറ്റവും ഏറ്റവും നല്ല ഒരു നല്ല സന്തോഷമുള്ള മൊമന്റ് മാത്രമേ എല്ലാവരും ഷെയർ ചെയ്യുള്ളൂ ദുഃഖങ്ങൾ ഷെയർ ചെയ്യുന്ന ആൾക്കാര് വളരെ കുറവാണ് പക്ഷെ ഇത് പുറത്തുന്ന് ഒരാൾ നോക്കി കാണുമ്പോൾ എന്ത് വിചാരിക്കുന്നുണ്ട് ഇയാൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ അയാളുടെ ലൈഫ് അടിപൊളിയാണല്ലോ അയാൾ എന്തുകൊണ്ട് എന്തുകൊണ്ട് നമുക്ക് നമുക്ക് അത്ര പോലത്തെഒരു ലൈഫ് കിട്ടുന്നില്ല എന്നുള്ള ആലോചിച്ച് ദുഃഖിക്കേണ്ട കുറേ ആൾക്കാരുണ്ട്.
ഉം ശരിയാണ് ഈ സോഷ്യൽ മീഡിയിൽ ഇൻഫുളുവൻസിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ത് വെച്ചാല് അവർക്ക് ഇങ്ങനെ ഒരു പോഷ് ലൈഫ് ജീവിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും പല എന്ത് അഡ്വെർടൈസ്മെന്റ് അല്ലെങ്കി പരസ്യമുഖേനെ ലഭിക്കാണ്. അപ്പൊ നമ്മള് കാണും അവരിങ്ങനെ എന്ത് വിദേശങ്ങളിലേക്ക് യാത്ര ചെയ്യണത് നമ്മള് കാണും. ആ ഈ വിദേശത്ത് യാത്ര പൂർണ്ണമായിട്ടുള്ള പൈസ ചെലവ് പണ ചെലവ് മുഴുവൻ അവരുടെ സ്പോൺസർ ചെയ്യുന്ന കമ്പനി വഹിക്കാണ് നമ്മള് കാണുന്നത് എന്താണ് അവര് ജോളി ആയിട്ടുള്ള ഒരു ലൈഫ് ജീവിക്കുന്നതാണ്. പക്ഷെ അതിന്റെ ബാക്കിലുള്ള പിൻവശങ്ങളിലേക്ക്പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നില്ലാന്നാണ്. പ്പ നമ്മളെ ജീവിതം അതേപോലെ ആവണം എന്നുള്ള ഒരു ഒരു മൈൻഡിലേക്ക് ജനങ്ങൾ എത്തുകയാണ്.
അതെ അതെ തീർച്ചയായിട്ടും അതൊക്കെ പലപ്പോഴും ഞമ്മൾക്ക് തന്നെ അനുഭവപ്പെടാറുണ്ട് അത് എന്തുകൊണ്ട് അവരിങ്ങനെ ഇത്ര വളർന്നു പോകുന്നുണ്ട് അതുപോലെ തന്നെ ആ അതൊക്കെ ഒരുപാട് ചർച്ച ചെയ്യേണ്ട വിഷയാണ്. ഞമ്മക്ക് നേരിട്ട് കാണുമ്പോളോ അല്ലെങ്കില് വേറെ സമയത്തായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം നമ്മളിപ്പോ ഹൈലൈറ്റ് മാളിന്ന് തൊടങ്ങി ഇപ്പോ ചർച്ച ഇവിടെത്തീന്നുള്ളതാണ്
അതെ അതെ
എന്നാ ശരി ഓക്കെ വെക്കാണ്